ആഹ്, കേൾക്ക്ണ്ട്.
ആഹ്, എന്തൊക്കെ വിശേഷം. ചായൊക്കെ കുടിച്ചോ?
ഉം, ചായ കുടിച്ചിട്ടില്ല. ചായ എല്ലാരും കുടിച്ചാന് ഇരുന്ന്ക്ക്ണ്.
ആണോ ന്ന് എന്തായിരുന്നു ഇണ്ടാക്കിയേ?
ഇന്നെന്ത്, ദോശിം ചിക്കൻ കറിം.
ആണോ, ശെരി. ഞ് ഞായറാഴ്ച ആയോണ്ട് കുട്ടിയൾക്കൊക്കെ ലീവ് ആയിരിക്കുല്ലോല്ലേ?
ആഹ്, ഇന്റനിയത്തിക്കൊക്കെ ലീവാണ്.
ഓ! ങ്ങൾ മാരിഡ് അല്ല ല്ലേ?
ഞാൻ പ്പൊ പ്ലസ് റ്റു കഴിഞ്ഞിട്ടുള്ളൂ.
ആഹ്, ഞാൻ ചോദിച്ച കുട്ടിയളൊക്കെ പിന്നെ എന്തൊക്കെയാ ന്താ പ്ലസ് ടുവിനാ പഠിക്കുന്നെ?
ആഹ്, ഇപ്പൊ പ്ലസ്റ്റു കഴിഞ്ഞു.
ഏതാ എടുത്തെ പ്ലസ് ടു?
കോമേഴ്സ്.
ആഹ്, ശരി പിന്നെ
എന്ത്?
ഡ്രൈവിങ്ങൊക്കെ ചെയ്യോ?
മനസിലായില്ല?
ഡ്രൈവിംഗ് ഒക്കെ ചെയ്യോ?
ഡ്രൈവിങ് എ കാറ് ചെറുതായിട്ടൊക്കെ ഓടിക്കും. ത്ത് പിന്നെ പെരീൽ ഇല്ലാത്തൊണ്ട് അയി്മക്ക് നോക്കിട്ടില്ല.
ആക്റ്റീവാ ഓടിക്കൂല?
ഏ ഏ
ഡ്രൈവിംഗ് പഠിക്കാൻ പോയി നോ?
പോയിട്ടൊന്നുല്ല, ഇപ്പ ഇങ്ങനെ പഠിപ്പിച്ചന്നതാ. ആഹ്
അത് ശരി, പിന്നെ കോള കോളേജ് വീടിന്റെ അടുത്താണോ?
കോളേജ് വീടിന്റെ അടുത്തുണ്ട്. ഞാൻ കൊടുത്ത്ക്ക്ണ് കോളേജില്, ഇൻക്ക് ഇതുവരെ കിട്ടിട്ടില്ല.
അയി ശെരി. ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ് ഇനി ഡിഗ്രിക്ക് പോവാന്ല്ലേ?
ആഹ്
അയ് ശരി, ആ ഇപ്പൊ റിസൾട്ട് വന്നപ്പോ അലോട്ട്മെന്റിന്റെ ടൈം ആണല്ല ല്ലേ?
ആഹ്
അയ് ശരി എവിടിം കിട്ടീല്ലേ?
ഇല്ല.
ആണോ, അത് ശരി. ഇപ്പൊ ഇഞ്ഞ് ലാസ്റ്റ് ഇപ്പ എത്ര അലോട്ട്മെന്റ കഴിഞ്ഞേ?
രണ്ടെണ്ണം.
ആഹ്, ഇഞ്ഞ്പ്പം മൂന്ന് രണ്ടെണ്ണല്ലേ ഉള്ളൂ മൂന്നെണ്ണം ഉണ്ടോ?
മൂന്നെണ്ണണ്ട്, ഒന്ന് ഒമ്പാന്തി വരും.
അയ് ശരി, പിന്നെ അത് കഴിഞ്ഞഴിഞ്ഞാ പിന്നെ ഇത് സ- 'പ്ലി 'അങ്ങനെന്തോല്ലേ സപ്ലിക്ക് കൊടുക്ക. ആഹ്. അതിലും കിട്ടിയില്ലെങ്കിൽ പിന്നെ മ്മള് പ്രൈവറ്റ് ആയിട്ട് പോവണ്ടിയേരുല്ലേ?
ആഹ്.
അയ് ശരി. പ്പപ്പം പ്രേ എന്താ വി ട്ടിലിങ്ങനെ വെറുതെ ഇരിക്കായിരിക്കും ല്ലെ? വീട്ടിലാരൊക്കെ ള്ളേ?
വീട്ടില് ഇമ്മ ഇപ്പ മൂന്ന് കുട്ട്യാള്, പിന്നെ എളാപ്പിം ഏളാമണ്ട്.
ആയ് ശരി, മഴൊക്കെ ഉണ്ടോവ്ടെ?
ഇപ്പം മയല്ല ഇപ്പ നല്ല വെയിലാ.
മഴക്ക് ആണോ വെയ്‌ലർച്ചോ? നല്ല മഴക്കാറ്ണ്ട്. ഇന്നലിം മിനിയാന്നൊക്കെ നല്ല മഴായിരുന്നുന്നല്ലോ ല്ലേ? ഉം നന്നായിട്ട് ഫുഡ്ഡൊക്കെ ഉണ്ടാക്കാനറിയോ എന്തേലൊക്കെ?
ആഹ് ഫുഡൊക്കെ ഇണ്ടാക്കാനറിം.
വേണോ?
ഉം എല്ലതും പഠിച്ചിട്ടില്ലേലും ചെറുതൊക്കറിയും.
എന്തൊക്കെ ഇണ്ടാക്കും?
എന്തൊക്കെ ഇണ്ടാക്കോച്ചാല് ഉം ദോശണ്ടാക്കും. ബിരിയേണി അയ്മ്മക്കൊന്നും ഞാൻ നോക്കീട്ടില്ല.
ആ ആ ശരി ദോശ രാവി ക്കുണ്ടാക്കുന്ന സംഭങ്ങളായിരിക്കും.
ആഹ പിന്നെ കറി ഇണ്ടാക്കും അങ്ങനൊക്കെ ഉം.
പ്പോ ഫ്രീ ആയിട്ട് ഇരിക്കല്ലേ അപ്പൊ ഓരോന്നൊക്കെ പഠിക്കാല്ലോ യൂട്യൂബല്ക്കെ നോക്കീട്ട്.
ആ ഫ്രീ ആയിട്ടിരിക്കുമ്പോ ഒറക്കല്ലേ മെയിൻ.
ആ അയ്ശെരി. അല്ല ഇനിയിപ്പം പഠിച്ചാമ്മക്ക് ബാ ൽ കല്യാണം കഴിച്ച് പോവുമ്പോമ്മക്ക് ഫുഡുണ്ടാക്കാനൊക്കെ എളുപ്പായിരിക്കല്ലോ.
ഉം അയിനൊക്കെള്ളറിയാ.
അയ് ശരി ചോറും കറിം വെക്കാന് സാധാ.
ഉം. ജീവിച്ചു പോവാള്ളതൊക്കറിയും.
പിന്നെ യാത്രൊക്കെ പോണഷ്ടാണോ പോവ് ലുണ്ടോ?
ഉം പോണ് യാത്രൊക്കെ പോണ ആർക്ക ഇസ്റ്റല്ലാത്തെ അഹ്
പോവലുണ്ടോ എവിട പോയതിലേറ്റം ഇഷ്ടപ്പെട്ട സ്ഥലം?
പോയതിലേറ്റം ഇസ്റ്റപ്പെട്ട സ്ഥലം അങ്ങനൊന്നുല്ല.
എല്ലോടൊത്തുഷ്ടാ. എവിടെ ലാസ്റ്റ് പോയത് വെക്കേഷൻല് പോയതായിരിക്കുല്ലേ?
ഞങ്ങള് വയനാട് പോയെ. ഞങ്ങക്ക് വയനാട് റിലേറ്റീവ്സ്ണ്ട് അപ്പൊ അവ്ട്ക്കെല്ലെ
ആണ അയ്ശരി ആ അങ്ങനെ റിലേറ്റീവ്സുണ്ടാവുബോ നമുക്ക് റിസോട്ട് ത്ത്ക്കണ്ട ആവശ്യൊന്നു വര്ല്ലാ അവടെ നിന്നിട്ടമ്മക്ക് എല്ലോട്ത്തും കറങ്ങി വരാല്ലോല്ലേ?
ആഹ് ഇന്നിയാരിച്ച് ആ പിന്നെചാരിച്ച് അങ്ങട്ട് തലേ ദിവസം പോവും പിറ്റത്തുസം വൈന്നാരാവുമ്പത്തിന് വരും.
അങ്ങന പോവൊള്ളു ല്ലേ? ഞങ്ങളൊക്കെങ്ങനെ വിചാരിക്കും വയനാടൊക്കൊരു കുടുംബക്കാര്ണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് വ ത്തം കറങ്ങി വരാന്ന്.
ആഹ് ഇണ്ടാകുമ്പോ ഇൺ ഇണ്ടാകുമ്പോ നമ്മൾ ഓരോ വീട്ടിലങ്ങിനിരിക്കും ഓരോട് വർത്താനം പറഞ്ഞിരിക്കും. പിന്നെ പോ പോരാ നേരൊക്കെ ആവുമ്പോ
ആ ആ
പോര നേരം ആവുബോ എടേ ലൊക്കെ പോയി കറങ്ങും മ
ആ അയ്ശരി ആ റിലേറ്റീവ്സിന്റെ അടുത്ത് ഏതാ സ്ഥലള്ള ഇങ്ങനത്തെ ടൂറിസ്റ്റ് പ്ലേസ്
ടൂറിസ്റ്റ് പ്ലേസ് വരുമ്പോ ഒരു ഡാം ഇല്ലേ?
ഹേ എന്തേനു ബാ അന്തൊക്കെ ഡാമുണ്ട്.
ആ പിന്നേ ആ മുട്ടിലും റെപ്പള്ളൊക്കെയാണ്
ആ അതൊക്കെ ഏതാണാവോ ഞാന് വയനാട് കുറച്ച് സ്ഥലങ്ങളെ പോയിട്ടോള്ളു അ മറ്റേ ലാസ്റ്റ് പോയത് ഇപ്പോ മറ്റേ അപകടം നടന്നൊരു സ്ഥലല്ലേ
ഞങ്ങളും അങ്ങണ്ടാ പോയത് ലാസ്റ്റ് പോയത് മറ്റേ ചൂരൽ മലല്ലേ
ചൂരൽമല അന്ന് പിന്നെ ആ
ഒരു റിസോ് റിസോർട്ടക്ക് പോയിനു അപ്പൊ അവിടെന്ന ഒരു വ്യൂ ഉണ്ട് അത് നേരെവരെ ഒ സോ അന്നതും അതൊക്കെയാണ് കാണ് ണത്.
അഹ് ശരി ആ അവിടെ ഇപ്പളും അങ്ങനെക്കെ ആ ണല്ലോല്ലേ മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ
ഏ അതുപോലെന്നെണ്ട്.
ഞങ്ങളിപ്പോ ഒരു വർഷം ഒരു വർഷംക്കെആയിണ്ടാവുയ് ക്കാരം ലാസ്റ്റ് വയനാട് അന്നാ പോയത്. പ്പൊ അവിടെന്നോ അഅയ്ന്റെ അടുത്ത്ന്ന് ടൂറിസ്റ്റ് പ്ലേസ് അങ്ങനെ എന്തൊക്കെ ആയിന്നോ? ന്യൂസിലിങ്ങനെ കാണ എല്ലാരും
ആഹ്
ഞങ്ങള് പോയ സമയത്ത് ആ പാലൊന്നും കടത്തി വിട്ടീല്ലെർന്ന് അവിടെള്ള ആളുകളെ മാത്രം അങ്ങാട്ട് കടത്തിവിടൊള്ളേരുന്നു.
ആഹ് പിന്നെ എന്ത്
കാണുമ്പോ തന്നെ സംങ്കതാണെന്ന്റയാ അവിടെ പോകുമ്പോളെ. വീടിന്റെടുത്ത് എന്തേലും വെള്ളച്ചാട്ടോ അങ്ങനെ തൊടോ പാടോ അങ്ങനെ എന്തെലോക്കെ ണ്ടോ?
ഉം കുളണ്ട് തോടുംണ്ട്.
കുളത്തില് വിളിക്കാനോ തിരുമ്പാന ഒക്കെ പോവലുണ്ടോ?
ഇന്ന് ഞങ്ങളിവിടെ കസിൻസ് ഒക്കെ വന്നക്ക്ണ് സൺണ്ടേ അല്ലേ അപ്പൊ ഒന്ന് കൊളത്ത് പോണംന്ന് പ്ലാനുണ്ട് ഹ് ചായ കുടിച്ചിട്ട് മെല്ല ഇറങ്ങിയാലോന്ന് ഉം. ആഹ് ചെറുതായിട്ടൊ
ആയിഷരി ന്ക്ക് പേടിയാണ് വെള്ളത്തൊക്കെ കണ്ട് നമ്മള് നെഞ്ഞിന്റെ അവിടെ വരെ വെള്ളം വരും ഇ എന്തോ ഒരു ഭാരം പോലെന്ന് അറിയൻ ഇവിടെ ഞങ്ങള അടുത്തണ്ട് കൊളം ണ്ട് പിന്നെ ഒരു തൊ കൊ ത്തിൽ കൂടി തന്നെ ഒരു കൂടുണ്ട് അവിടെനെ ബാറെ കുട്ട്യാൾ ഇങ്ങനെ വ ഞങ്ങങ്ങനെ പോവലൊന്നുല്യ മൊത്തം കാടായ്റ്റെ ഇതിലെ റോഡ ടെ പക്ഷേ റോഡിന് നോകുമ്പോ കുറച്ച് ഇവിടുന്ന് തോനെ പോവാ ഇണ്ടാവും
ആഹ്
ആഹ് അപ്പൊ പിന്നെ ഞങ്ങളങ്ങനെ പോല അങ്ങനെ സാധാരണ അങ്ങനല്ല നമ്മള വീടിന്റെ എട്ത്ത് എന്തങ്കിലും ഉണ്ട നമ്മളും പോല്ല വേറെ ഇന്ന് ഓല് വന്ന് കാണാ ചെയ്യാ
ആഹ് ഞമ്മക്കൊരു പൊരുളുണ്ടാവില്ല
ഇല്ലില്ല ആഹ് മുറ്റത്തെ മുല്ലക്കും മണമില്ലന്ന് അറിഞ്ഞ മാതിരി വീട്ടില്
ഏ
ചെടികളൊക്കെ ഉണ്ടോ വീട്ടില്?
ചെടികള് ആഹ് ചെറുതായിറ്റ് ചെടികൾ കുഴിച്ചിട്ടുണ്ടൊന്നുംത്ര ഇഷ്ടല്യ പക്ഷെ ഉണ്ടാക്കി അതിന് വെള്ളം പാർന്ന് കൊട്ക്കാനൊന്നും
അയ് ശരി കുഴിച്ചിട്ട്ന്ന നോക്കിക്കോളും. ആഹ് ആഹ് പച്ചക്കറികൾ എന്തെലുക്കണ്ടാ?
പച്ചക്കറികള് ഇവിടെ എന്താ എന്റെപ്പാന്റെ അമ്മായി ണ്ട് അത് കൊർച്ച് വൈസയ്ക്ക്ണ് അപ്പൊ അത്ങ്ങനെ തൊടുക്ക് എർങ്ങിക്കാണ്ട് ഓരോന്ന്ണ്ടാക്കും.
ഏ ങ്ങള് മറ്റേ കൂട്ടുകുടുംബായിട്ട് ങ്ങനെ നിക്കാായിരിക്കുംല്ലേ കുറെ ആൾക്കാരുണ്ടോ വീട്ടില്?
ആഹ് കൊറേ ആൾക്കാര് റ ഒരാളാപ്പണ്ട് പിന്നെ ഞങ്ങള് അമ്മായിം.
അയ്ശരി
വീട് എടുക്കണ്ട് എളാപ്പിട്ക്കണ്ട് ഞങ്ങള് എടുക്കണ്ട്.
അപ്പൊ നിക്ക്ണ വീട്ടിലാരണ്ട ങ്ങള് തറവാടാ?
ആഹ്
ആഹ്
വിക്കണം ഇവിടെ കൊടുക്കണംന്നാണ്.
അയ്ശരി ഇവിടുന്ന് വിറ്റിട്ട് വേറെ വീട് ട് ത്ത് പോവാനോ?
ആഹ്
അഹന്തെ വിക്കുന്നെ?
ഇവിടക്ക് എന്താ റോഡും വള്ളൊക്കെ ഒന്നും ഇല്യ.
റോഡില്ല ഞങ്ങക്ക് ഇതേ മാതിരിയെന്നെ ഒരിട വഴിയ ഞങ്ങളെ വീട്ടില് വണ്ടി ബൈക്ക് എങ്ങനെയ വേറെ വണ്ടി
ആ വ വണ്ടി വരും പക്ഷേ കുറച്ചു ബുദ്ധിമുട്ടാണ് കുറച്ച് കുന്ന കുന്നമ്മലാണ് ഞങ്ങളെ വീടക്കെ
ആ ആ
ഉം
അയ് ശരി അപ്പൊ ഇവിടുന്ന് കൊടുത്തിട്ട് വേറെ റോഡ് സൈഡിലേക്ക് പോവാനായിരി
ആ
വേനൽ സമയത്തൊക്കെ നല്ല വെള്ളം കുറയോ
ആ അവിടെ ഇ ഇവിടെ ഇണ്ടേൻ്റെ കിണറ് വ പ്രളയക്കെ ഉണ്ടായ സമയത്ത് ഇടിഞ്ഞ് പോയി പിന്നെ ഇവ്ടെ അടുത്തൊരു ചോല ഇണ്ട് അവിടുന്നാണ് വള്ളട്ക്കൽ
ആണോ അയ്ശെരി അപ്പൊ കൊഴലടിച്ച് അങ്ങനൊന്നും പറ്റില്ല
കൊയൽ അടിച്ചന്ന് ഉ അങ്ങനെ ഇവിടെ വെള്ളത്തിന് പ്രശ്നണ്ട് വെള്ളള്ള സ്ഥല ഇല്യ അപ്പൊ
ശരി അപ്പൊ ഇങ്ങക്ക് ഈ പൈപ്പ് കണക്ഷൻ ഒന്നുല്ല ഇ ജപ്പാൻ കുടി
എന്ത് എന്ത്
പൈപ്പ് കണക്ഷൻ ഇണ്ടല്ലോ പഞ്ചായ
ആ ആ അത് ണ്ട് പക്ഷെ അത്ർ ഞ്ഞാല് വേനൽക്കാലം ആവുമ്പോ ൽക്കാലാവുമ്പോ ഇടക്ക് ഇടക്ക് അയില് വെള്ളം ഇണ്ടാവും പക്ഷേ വേനൽക്കാലാവുമ്പോ മാസത്തിലൊരിക്കലോ അങ്ങനൊക്കെ ഇണ്ടാവൂള്ളൂ
മാസത്തിലോ അപ്പൊ അയിന്
അമ്മളെടുത്താലും എടുത്തില്ലെങ്കിലും മീറ്റർ വെച്ചിട്ടുള്ളല്ലേ?
ആ
ആ അപ്പ അത് എന്നും വരുല്ലോ.
ഇവിടെ ഒന്നും വരൂല.
അയ്ശരി ഞങ്ങക്ക് ഇതേപോലെ വേനൽ സമയത്ത് നല്ല വെള്ളം കൊറയു ഹലോ ആ വെള്ളം ഒരു ദിവസം ഇടവി എടവിട്ട് അങ്ങനെ വരും എന്നാലും കുഴപ്പൊന്നുല്ല. യിരിക്കും നമ്മള് ചെടികൾക്കൊന്നും ഒഴിച്ച് കൊടുക്കാൻ പറ്റുല്ല തലേലൊക്കെഴിക്കും മുടി കൊഴിചി കൊഴപ്പില്ല ആ സമയത്ത് അതന്നെ കിട്ടണത് വല്യ കിട്ടലാണ് ശരി അപ്പൊ അതിന ആ അത അതെ